കേൾക്ണ്ടോ
ആ ആ
ആഹ എന്ത് വിശേഷം
നല്ല വിശേഷം
ഹ് ഓ അഡി കൊയപ്പല്ല പ്പില്ല
ഞാൻ ഡി പി കണ്ടപ്പളെ
അത അതാണ് പ്രശ്നേ ഡീ പ്പി കണ്ടിട്ട് ആര് വിളിക്കാം അങ്ങോട്ട് ക്ക് വരണില്ല്യ
ആ അതാണ്
അതെ പിന്നെ ഹസ്ബഡിന്റെ ഡി പിയാ ആ ആ
ഉം ഉം വേറെ വിശേഷം?
എന്താണ്‌ ക്ക് ഇങ്ങനെ പോണു. മഴ ഉണ്ടോ? ആ ശരി ഇവിടിന്ന് പെയ്തില്ല.
ഉം ഉം ഉം
ആ നല്ല ആള് ആളുകളൊക്കെണ്ടല്ലേ വർ ത്താനം പറയാന്.
ഓ കുട്ടിയുണ്ട് ഒരാളുണ്ട്.
തന്നെ.
ഉം രണ്ട് വയസാവണൂ അടുത്ത മാസം. രണ്ട് വയസ് ഒമ്പത് മാസവാ ഒരാളേ ഉള്ളൂ
അല്ലല്ല മൂന്നാള്ണ്ട്
ആ
ഓലെ മൂത്തോലെട്ത്താ
ഉം ഉം മൂത്താള് സ്കൂളി പോവും
അതെ വല്യ മോളെ ഒമ്പതില് മറ്റേ ഏ മൂന്നില്
ആഹ് ആഹ്
ഉം എന്ത് ആ രണ്ടു പെണ്ണും ഒരാണും.
ഇപ്പത്തെ ആണ് ലേ.
ആഹ് ആഹ്
ജോലിയെല്ലാം കഴിഞ്ഞാ
ഓഹ് ക്ഷനേ ഉച്ചക്കാക്കിയന്നെണ്ട്.
ആഹ് വീട്ടു പണി എത്ര ചെയ്താലും കഴിയില്ല.
ആഹ് അതന്നെ അത് രാവിലെ മുതൽക്കേ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്താലെ രാത്രി പതിനൊന്നണിയൊക്കെ ആവുമ്പോ കഴിയുള്ളൂ.
ഉം ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതോണ്ട് കുട്ടെളെല്ലാം ഉണ്ടാവുല്ലോ വീട്ടില്.
എത്ര ത്താല് തീരാതൊരു സാനെ അതേള്ളൂ ശമ്പള ഇല്ലാത്ത പണി ഹും
വീട്ടില് ആരൊക്കെണ്ട് ഒറ്റക്കിരിക്കാ
ആ വ്ടെ ഞങ്ങളന്നെള്ളൂ. ഞാനും കാക്കിം കുട്ടേളെന്നെള്ളൂ.
ഉം ഉം
ല്ലേ
ഞാപ്പം ഇന്റെ വി ട്ടിലാണ് ഉമ്മീം വാപ്പയൊക്കണ്ട്.
ആ വിര്ന്ന് പോന്നാ?
ആഹ്
ആ ശരി എത്ര ആള കുട്ടെള്.
ഒരാളെ ഒള്ളു
ഓ..
രണ്ടു വയസ്സ് ആത്തമിസ് ഇല്ലില്ല ന്റെ വീട് തിരിവ ദുരാണ് അപ്പാവിടെണ് ജോലി.
ആഹ് അത് ശരി ആഹ് ആഹ് ആഹ്
വേറെ
എന്താക്കി ഫുഡ് എന്താന്ന്
ഇന്നും മന്തി കഴിക്കാൻ തോന്നി അപ്പം കടേന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്
ആഹ് ഇന്നലെ ഇവിടെ റോസ്റ്റേന്
ഉം ഉം
എടക്കൊന്നും കിട്ടാഞ്ഞാലൊരേ ഇത് കിട്ടൂല അപ്പം ഞാൻ ഇന്നലെ ബ്രോസ്റ്റ് വാങ്ങി മന്തി വാങ്ങാർന്നപ്പം മന്തി ഇവിടെ കാക്കക്ക് അധികം ഇഷ്ടല്ല മന്തി
ആഹ്
എനിക്കാണെങ്കി എത്ര അത് തിന്നാലും മടുപ്പ് വരാത്ത ഒരു സാധനം ഉണ്ട് അതേ ഉള്ളു മന്തി ക്കെന്തോ ആഹ് മ മന്തി ചോറെന്തോരി ഷ്ടാറിയോ.
ഉം ഉം ഉം എനിക്കാദ്യോന്നും ഇഷ്ടായിരുന്നില്ല. പിന്നെ പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടു.
എന്താ സ്പെഷ്യല്? ഇഹ് ഏഹ് ഏറ്റോം ഇഷ്ടം എന്താ കഴിക്കാന്?
ബിരിയാണി തന്നെ ഹ്
ഏ ഇൻ ക്ക് ഇൻക് ഏറ്റം ഇസ് - ഇഷ്ടല്ല ഇത് ഇതിനേക്കാളും ഇഷ്ടം സാമ്പാറും ചോറുംല്ലേ?
ആഹ! ആഹ!
ഇക്കത ഇഷ്ടം, ഈ സാമ്പാറ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ഇ സാമ്പാറാവൂല ഹിഹി എന്നിട്ട് ഹോട്ടൽന്ന് വാങ്ങി. ഇങ്ങനെ കയിക്കും ന്നോട് ചോയ്ക്കും എന്തേ പ്പം അനക്ക് ഇത്ര വല്ല്യോരു പൂതിയിതിന് വയറ്റ് ള്ളെ സമയത്തും കൂടി തിന്നിട്ടു പൂതി തീരാത്ത ഒരു സാധനം അതാ സാമ്പാറ്
ഇപ്പം എല്ലാരും എനിക്ക് മെസ്സേജ് ഇടാണ് വിളിക്കട്ടെ വിളി -
ഹ് ഹ് ഹിഹി ഹ് അത് അയിനെ പിന്നെ, ആരാ ള്ളേച്ചാ ഓല്കട് വിളിക്കല്ലെ എല്ലാരും
ഉം. രണ്ടാള് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞൊള്ളു.
ആഹ...
ഉ
കുട്ടി നേര് ത്തെ ഉറങ്ങോ മോന്? മോനോ? മോളോ?
മോള്
ഏ
ഉറങ്ങിയില്ല ഒമ്പത് മണിയൊക്കെ ആവും.
ഏ അത് ശരി
രാവിലെയും ഉറക്ക ല്ല ഇങ്ങനെ കളി ച്ചു കൊണ്ട് നടക്കാം അങ്ങടും ഇങ്ങടും ആ വീട് ഈ വീട്
ഒർക്ക് കൊറവാവൂലേ?
ഉം രാത്രിയും ഉറങ്ങിയാലും ഇങ്ങനെ ഇടയിൽ എണീ ക്കും വള്ളം വള്ളം ന്ന് പറഞ്ഞിട്ട് ആ ചൂടുവെള്ളം കാച്ചി വെച്ചി ട്ട് പൽക്കുപ്പീലോയ്ച്ചു കൊടുക്കും.
അ അഹ് ഹ
പാലൊന്നും കുടിക്കില്ല സാധാ കടയിലെ പാലൊന്നും കാച്ച് വെച്ചാ കുടിക്കില അവൾക്ക് വെള്ളം തന്നെ വേണം ഏത് സ് സമയ വെള്ളം
കൊടുക്കൂലേ
ഞാനിപ്പോ വിശേഷായിരിക്ക്ണ അപ്പൊ കൊടുക്കണില്ല
എത്രായി
മൂന്ന് മാസം
ആഹ ആഹ
ഞാനറിഞ്ഞില്ല ഇപ്പോളാ ഒരാഴ്ച കൊണ്ട് അറിഞ്ഞി ഏ
ത്തണം ന്ന്
ഇല്ല ആന്നും പറഞ്ഞില്ല ചെലവര് ഇവിടെ ഇവിടെള്ളവര് പറയാ കൊടുക്കാൻ പറ്റില്ല
ഇവടെ ഇ അവിടന്റെ ഇവിടെ വീടിന്റെ അടുത്തൊരു പെൺകുട്ടി ഉണ്ടായിനി ഓക്ക് ഇങ്ങനെ പെട്ടെന്നായി ഒന്നാമത്തെ കുട്ടിള്ള പിന്നെ ന്നിട്ട് അ ഇനി ഓള് ആറു മാസം വരെ കൊടുത്ത്ണ്
ഉം ആറുമാസ ആയിട്ടുള്ള അപ്പൾ ക്ക് വേറെ യാ
വയറ്റിലാ ആറു മാസ ആ മൂത്ത കുട്ടിക്ക് പാല് കൊടുത്ത്ണ്
ആഹ ആഹ
ഒന്നര വയസ്സൊക്കെ ഇള്ളപ്പ രണ്ടാമത്തെ വയറ്റിലുണ്ടായത്. ന്നിട്ട് ഇന്ന ആറു മാസം വരെ കുട്ടിക്ക് പാല് കൊടു
ഉം നല്ല അവൾക്ക് നിർത്ത ത്താനും സമയമായി അടുത്ത മാസം രണ്ടു വയസ്സല്ലേ
ആഹ എന്നാ പിന്നെ കൊഴപ്പില്ല അത്രൊക്കെ കൊടുത്തിന്ത പിന്നെ കൊഴപ്പില്ല ആഹ ആഹ ആഹ നിർ പോ നിർത്തി ഇങ്ങെ ഏലായ പിന്നെ അങ്ങനെ അത് നിന്നോളും മറ്റേ കു
രാത്രിയാലാണ്ങ്ങന ആ അമ്മ പാപ്പ് എന്ന് ചോദിക്കാ ഇല്ലെങ്കി ഒന്നും കൊഴപ്പല്ല രാത് രാവിലെയൊക്കെ ഇങ്ങനെ കളിച്ചോണ്ട് നട
ആ
അ തന്നെ കടക്കുള്ളൂ തൊട്ടീ ലൊന്നും കടക്കൂല്ല
അതാണ് കുട്ട്യാൾക്കീ രാത്രി ഒ ർക്കില്ലാത്ത ഇവിടെ ഇവിടതാ ഒരു സമയം കഴിഞ്ഞാല് പന്ത്രണ്ട് മണിയൊക്കെ ആണീറ്റിങ്ങോട്ട് പോരും പിന്നെ കെടക്കൂല
ആഹ കളിക്കുവ അല്ലേ കരയോ
കരയു ന്നില്ല ഉം പാ മുടി പ എങ്ങനെ കടക്കും
ഇപ്പൊ അങ്ങനെ നീന്തുകോ അല്ല ഇരിക്കയൊക്കെ
ഇരുന്ന് ട്ട് പിന്നെ മുട്ടുത്തുലേ നാല് കാലും വെച്ചിട്ട് കയ്യും കൈ കാലും കുത്തിട്ട ട്ട് അങ്ങനെ നോക്കും രണ്ട്ടി രണ്ടടി ഇങ്ങട് വെ ന്ന ഞ ടു കൗ നീന്തല പിന്നെ കാല് വേ യിട്ടാവേ
ശ്രദ്ധിക്കണം എന്തെങ്കിലുട്ത്ത് വായിലിടുണ്ടോന്നൊക്കെ
തന്നെ മറ്റേ ഈ ഒരു സാ നൽത്കൂടെ പോവുന്ന സാനുണ്ടല്ലേ ഈ മഴക്കാലായവര്ന പിന്നെ ന്താ പറാ തേരട്ടാന്ന് പറനിട്ട്ഒരു സാനംണ്ടല്ലോ തീവണ്ടി പോലെ നിക്ണ ആ ആ സാധനത്തിനെ ട്ത്തിട്ട് എന്ത് പീസാക്കിണ് കൈയ്യോണ്ട് പിരിച്യാട്ട്
വായിലിടണ്ടാ ശ്രദ്ധികി മ്
ഈ സമയക്കായാ പിന്നെമ്മക്ക് വേജാറാവും പിന്നം ഒപ്പരം നിന്നില്ലെങ്കിൽ പണി വാളു
ഉം വേറെ കുട്ടികളെല്ലാം പഠിക്യേ
ആ ഓല് പഠി
ഇ അടെ പഠിപ്പിക്കാനാവാത്തേനോട് കൊ പ്പില്ലല്ലേ
ആ ഹ് ഹ് ഫോൺ വേണാ അവൾക്ക്പ്പളും ഫോൺ ക കൊണ്ടേയിരിക്കുന്നു അത് നിർത്തിയ അപ്പൊ കരയും
അയി
മ് അതുകൊണ്ട് രാവില തൊടങ്ങി കാണണ് നെറ്റെല്ലാം തീർന്ന് ന്നിട്ട് ഇന്നിട്ട്പ്പോ വൺ ജീബി കേറ്റിയതാണ്
ആഹ് കണ്ണിന് കേടാണ് കു വിവേകം ബാധിക്കും ചെറിയ മക്കളല്ലേ ഇവിടെ എന്റെ വല്ല്യ മോൾ ചെറുതായിന സമയത്ത് അങ്ങനെണ്ടായിനി ന്നിട്ട് ലാസ്റ്റ് ത്ത് ഞാൻ ഓം പിന്നെ വാങ്ങി വെച്ച് കൊടുത്തനില്ല ഒരു ദിവസം മൊത്തം കരഞ്ഞ് നിന്ന് കരഞ്ഞ് ഞാൻ കൊട് തില്ല അങ്ങനെ നിർത്തി പിന്നെഅയ് നമ്മക്ക് കുറച്ച് വിഷമം ഉണ്ടാവും നെള്ളു ഇന്നാലും ഓല് പിന്നെ അങ്ങനെ അവിടെ നിക്കും പിന്നെ നമ്മള് കൊടുക്കനിന്നാല്
ഹസ്ബൻഡ് നാട്ടിൽ
ആ ഇവിടെണ്ട് കല്ലുവണ്ടി പോവലാ
ഓഹ് ഓഹ്
ഉം ഇന്ന് ലീവന്ന് ഞായറാഴ്ചആയതോണ്ടേ പന്തല് കാണാൻ പോയത അവർക്കിപ്പം അയിന്റെ സമയല്ലേ
ആ ഇപ്പൊ എല്ലാരും അതിന്റെ പിന്നാലെയാണ്
ബ് പോയിത്തിരിക്കലാ രാത്രി പന്ത്രണ്ടര ഒരുമണിയാകും വെരണോങ്കില്-
സ്വന്തായി- വീട് കെട്ടിയിട്ട് ഇരിക്കയാ നിങ്ങള് ഫാമിലി മാത്രം
അല്ല ഞങ്ങ തറവാട് വീട്ടിലേനി സ്വന്തായിട്ട് വീട്‌ ഞാങ്ങക്ക്- തറ ഇവിടെ തറ വെച്ച ഒരു ബെൽറ്റ് അടിച്ചിട്ടെള്ളൂ ചെറിയ വീട്ടില വീടാണ്- പ്പള്ളത് ഞങ്ങ ഓടിട്ടെ-
ഉം ഞങ്ങടേ ഓട് വീട് തന്നെ-
ആഹ് പിന്നെ അയില് നിക്ക്ണ സുഖം വേറെ ഏടെ കിട്ടൂലല്ലേ ഞാ ഞാൻ എവിടെ പോയി വിരുന്ന് നിന്നാലും- ത് സുഖം കിട്ടൂല നമ്മളെ വീട്ടിലെത്തി അതിൽ കിടുന്ന്റങ്ങനെ-
മന്തി അത് മന്തിയാണ് അൽഫാമന്തി-
ഇപ്പൊ നോർമൽ മന്തി കിട്ടാൻ പ്രയാസ അല്ലേ ഇന്നലെ ഞങ്ങള് വിളിച്ചിട്ട് നോർമൽ മന്തി ചോയിച്ചിട്ട് ഇല്ലൃന്ന്റിഞ്ഞു- ആതെ പച്ച പോലെ ഉണ്ടാവ അത് നമ്മള് ഈ പച്ചവെള്ള ത്തിട്ട് തളപ്പിച്ച ഒരു ഉപ്പ് പുളിയൊന്നും ഉണ്ടാവില ഈ മ
വെറെ
പിന്നെ- കഴിച്ച ഇണ്ടാവലോ എന്നിട്ടില്ലേ
കയിച്ചിട്ടില്ല ഞാൻ നിസ്കാരം കയിഞ്ഞ് ഇങ്ങനെ ഇരിക്കണ് ഈശാവാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് കഴിക്കാവാന്ത്- ശരി ട്ടാ
ആഹ് ശരി-